ഹലോ കേക്ക് ആ കേക്കുന്നുണ്ട് കേ എവിടെയാണ്
ഉണ്ടായിരുന്നു ഞാനാണെങ്കി കുറച്ച് പരിപാടിൽ ഇരിക്കുവായിരുന്നു ഞാനാണെങ്കി നേരത്തെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുവായിരുന്നേ അപ്പൊ ഇപ്പൊ അതൊക്കെ നിർത്തിയായിുന്ന നിർത്തിയിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്തൊരു സ്ഥലത്ത് ത്ത് വെച്ചിട്ടുണ്ടായിന്ന് അതെല്ലാം ഒതുക്കി പുറക്കൊണ്ടിരുന്ന
അതെന്തന്നെ നിർത്തിയ അത് നല്ലതല്ലേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത്
മറ്റേ കോവിഡ് ടൈമിലൊക്കെ കോവിഡ് ടൈമിലൊക്കെ നമ്മള് വെറുതെ അന്നരം ഒന്നന്ന് തുടങ്ങിയിട്ട ആ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുായിരുന്നു ഫോണിലൊക്കെ നോക്കി യൂട്യൂബ ഒക്കെ നോക്കി അങ്ങനെ തുടങ്ങിയതാ പിന്നെ ഇപ്പം സമയം കിട്ടാറില്ല അങ്ങ് മടിയാ അങ്ങനെ ഇരിക്കൻ അതിന് വേണ്ടിട്ട്
പക്ഷെ ക്രാഫ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് തോന്നിയിട്ടുണ്ട് നമ്മൾ ഭയങ്കര എൻഗേജഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ അത് സൂപ്പറാണ്
ആഹ ഞാൻ എനിക്ക് അത് എനിിക്ക ഇഷ്ടമാണ് അത് ചെയ്യാനും പണ്ട തൊട്ടും നമുക്ക് മറ്റേ വർ പറഞ്ഞൊ ക്ലാസ്സല്ലേ എ സ്കൂളിൽ ഒരു പീരീഡ് ഉണ്ടല്ലോ അപ്പൊ ടീച്ചേഴ്സ് നമ്മള ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കത്തില്ലേ
ആഹ അങ്ങനെയാണോ നീ അതിലേക്ക് എത്തി
അല്ല അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന്
ആ
നമു അതൊന്നും അങ്ങനെ ഇ കളർ പേപ്പർ അതൊന്നും അങ്ങനെ വാങ്ങിച്ചൊന്ന തരല്ലായിുന്നല്ലോ പഠിക്ക പഠിക്ക ല്ലോപ്പ നു സ്വന്ത വെച്ച നുക്ക് പോക്കറ്റ് മണൊ ന കതിന്ന് വാങ്ങിച്ച് അങ്ങനെ അങ്ങനെ കളർ പേപ്പർക്കെ ആദ്യം വാങ്ങിച്ച് ഈ കോവിഡ് ടൈമില് ഇതൊക്കെ ഉണ്ടാക്കി മറ്റേ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായാലും മറ്റേ ബോട്ടിൽാർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്
ക്രാഫറ്റ് സൂപ്പറ
ആഹ് അതന്ന് വെച്ചാ നമ്മ നീ പറഞ്ഞ പോലെ ചെയ്തോണ്ടിരിക്ക നമ്മ ഇതിൽ അങ്ങ് ഇത് എൻഗേജഡ് ആയി പോവും
അതെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ക്രാഫ്റ്റിൻ്റെ കൊണ്ട് അതൊ പറയുമ്പോ ഇങ്ങനെ പൂക്കള ഉണ്ടാക്കുന്നതെല്ലാം അല്ലാതെ ഉണ്ടല്ലോ ഇപ്പൊ അതായത് ഈ ഹബേസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന രീതിൽ അത് അങ്ങനെ അവര് ക്ഫ്റ്റ് പേ് തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലാതെ ഇപ്പം നീ പറഞ്ഞ പോലെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോഴും ഞാൻീഈ അടുത്ത് ത്തെ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് മറ്റേ ക്രോഷേ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റിലൊരു പൈപ്പ് എന്ത ഒരു ടേപ്പ് ിങ് പൈപ്പ എന്തോ ഒരു പൈപ്പ് വെച്ചിട്ട് പൂക്കള്
ആ മറ്റ പൈപ്പ് ലൈൻ ഇറങ്ങും അല്ലേ
ആഹ പൈ് ലൈന അതന്നെ അത് എന്ന്ത് ഭംഗിയ കാണാൻ അത് കണ്ടപ്പോ എനിക്കങ്ങനെ ഉണ്ടാക്കി നോക്ക
ആ പക്ഷെ എനിക്കൊന്ന അത് സിമ്പിൾ ആ ആ അത് സിമ്പിൾ ആ അ പൈ് ലൈത് ഞാ ഞാ യൂസ് ചെയ്തിട്ട്
ഇല്ല ഇല്ലേ പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് പൂക്കളും ഉണ്ടാക്കാൻ പറ്റും അത് സൂപ്പറാ ഇനിയു ഇനിയൊക്കെ വരുന്ന സമയതേ ഈ കല്യാണങ്ങൾക്കൊക്കെ ബൊക്കെയൊക്കോ ഇപ്പം ബ്രയിഡ് ആയാലും ഗ്രൂമ് ആയാലും ഉപയോഗിക്കാല്ലോ പെയിന്റ് ഈ പട്ട് ലൈനിൽ വെച്ചിട്ടായിരിക്കും
ആ എനിക്ക് തോന്നി അത് കൂടുതൽ ഈസിയാണെന്ന് തോന്നി ആഹ ഇ അത് എളുപ്പ തോന്നുന്നു അത് അത് അത് യൂസ്ചെയ്യാൻ നല്ല എളുപ്പ തോന്നുന്നു കാരണം വീഡിയോസിൽ ഞാനും കണ്ടിട്ടുണ്ട് ണ്ട് അപ്പൊ ഞാൻ എനിക്കും അറിയത്തില്ല അതെവിടെ കിട്ടുവന്ന്
ഇപ്പോ ആണ് ഇപ്പോ ഈ ബ്രൈഡിനൊക്കെ തന്നെ ബൊക്ക വേണങ്കിൽ എനിക്ക് എന്റെ പരിചയത്തിൽ ഒരു കൊച്ച് ബൊക്ക ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ബൊക്കയ്ക്ക് നല്ല എമൗണ്ട് വേടി ശരിക്കും അത്രയും പൈസ ഇല്ല
ന എന്തുവാ ആ നല്ല നല്ല ഹാ ഹാർഡ് വർക്ക് ചെയ്ത് ഏ ചെയ്യുന്നോണ്ടായിരിക്കും അത്ര റേറ്റ് അവര് എടുക്കുന്നത്
അത് ശരിയാണ് എന്നാലും ഇപ്പൊ ചിലപ്പോ അതങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാ ത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് മേടിച്ചിട്ട് ചെയ്താ മതിയല്ലോ
പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവർക്കൊരു ഏർണിങ് കൂടെല്ലേ പക്ഷെ നമ്മളൊക്കെ ഞാനൊക്കെ ടൈം പാസിന ആ അതൊക്കെ ചെയ്യുന്നത് ഏ കോവിഡ് ആ ടൈമിലൊക്കെ പക്ഷെ ഏ മിക്കുള്ളൊരു പിന്നെ ഈ സോയിൽ ക്ലേ വെച്ചൊക്കെ ഇപ്പൊ അതല്ല ട്രെ നമ്മള് ഫോണൊക്കെ യൂട്യൂബക്കെ എടുത്ത ഫുൾ സോയിൽ ക്കളെ വെച്ച് രോരുത്തർ ഉണ്ടാക്കന്ന് കണ്ടിട്ടില്ലേ ഉം ഇ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോ നമുക്ക് ചെയ്യാൻ തോന്നും പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ വാങ്ങിച്ച ഇ ക്ലെയ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിട്ട് അവരൊക്കെ ചെയ്യുന്നത് കേട്ടോ
ചെയ്യുന്നുണ്ട് ശരിയാ പക്ഷെ എന്റെ ഒരു പ്രശ്നംന്ന് വെച്ചാല് എനിക്ക് അത്രയും ക്ഷമയില്ല ഇത് ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് അത്രയും ക്ഷമയില്ല
ഉം അതുകൊണ്ട് നമുക്കത് അവസാനം ഒരു ഫൈനൽ ലുക്ക് ക എന്ന് വച്ചാ നമുക്കത് ചിലപ്പോത് ചെയ്യ്ത് ശരി ശരിയായില്ലെങ്കിൽ നമുക്കൊരു വെഷമല്ലേ ശരിയായില്ലല്ലോ പിന്നെ നമ്മളത് ശരിയാക്കിയാലേ നമുക്കൊരു സന്തോഷം കിട്ടത്തുള്ളൂ
അത് ശരിയാ പിന്നെ ഉണ്ടല്ലോ ആഹ ഈ ത ഈപ്പം നമ്മള് തയ്ക്കുന്നതായാലും തയ്ച്ചിട്ടൊരു ഡ്രസ്സ് തയ്ക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം തയ്ക്കുന്നത് അതേപോലെ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഇപ്പൊ നീ പറഞ്ഞ പോലെ പൂക്കൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ എനിക്കാണെങ്കി ഇത് ഇത് ഇപ്പോ നമ്മൾ അത്യാവശ്യം ടൈം എടുത്ത് പേഷ്യൻസോടു കൂടി ചെയ്താലേ അത് ആ ഒരു ഭംഗിയിൽ കി ട്ടൂള്ളു പക്ഷെ എന്റെയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പെട്ടന്ന് അതിന്റെ റിസൾട്ട് കാണണം ഫൈനൽ റി
ആഹ് ഒരു ക്ഷമയില്ല ഇല്ല ആ എനിക്കും അങ്ങനത്തെ പ്രശ്ന മുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഈ ഇപ്പം ആ നമ്മ ഞാൻ ഒരു വീഡിയോ കണ്ടായിരിക്കും ചെയ്യുന്നേ ആ ഒരു ഒരു ഫിനിഷിംഗ് എന്റേതിന് കിട്ടത്തില്ല കാരണം ഞാൻ പെട്ടെന്ന് അ ഫൈനൽ റിസൾട്ട് എന്താവൂന്നുള്ള ആകാംക്ഷയാ
അതെ അത് സത്യവാ എനിക്കും അതുപോലെ തന്നെയാ ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടീട്ട് അപ്പോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ഈ ചില അപ്പ നമ്മള് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കിട്ട് അതിന്റെ എലയൊക്കെ വെട്ടിയെടുക്കുമ്പോ അത്രയും ക്ലിയർ ആയിട്ട് ചെയ്താലല്ലേ ഭംഗി- ത്തുള്ളൂ ഞാൻ അങ്ങനയല്ല എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെയ്യണംന്ന് വിചാരിച്ച് ഞാൻ അത് അങ്ങോട്ട് അങ്ങനെ ഒരു ഇതില് ഇരിക്കാതെ- പെട്ടെന്ന് ആക്കിക്കൂട്ടി അങ്ങ് ചെയ്യും അപ്പൊ അതും കൊളവായി പോവില്ലേ
ണ്ടാക്കിയ ആ ഒരിത് കിട്ടത്തില്ല
അതെ അവരുണ്ടാക്കിയ ഭംഗിയും കിട്ടത്തില്ല നമ്മള് ഒരുമാതിരിയായിപ്പോവും നമുക്ക് അതുപോലെ പറ്റ-
പറ്റുന്നില്ലാന്ന് പക്ഷെ നമ്മൾ ചിലപ്പോ ഒന്നും കൂടി ഒന്ന് ഇതാക്കി- ക്ഷമയോടെ ചെയ്തെങ്കി നമുക്കും അതുപോലൊക്കെ പറ്റിയേനെ പക്ഷെ എന്ത് ചെയ്യാനാ ക്ഷമയെന്ന് പറഞ്ഞ സംഭവല്ലേ നമുക്ക് ഇല്ലാത്ത ഉം ആ പിന്നെന്ന് വച്ചാ-
ആഹ് നിക്രാഫ്റ്റാ- ക്കെ ചെയ്‌യുമ്പോ പൂക്കള് അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടോ മുന്നേ
ആ ഞാൻ കൂടുതലും മറ്റേ ബോട്ടിൽ ആർട്ടാ ചെയ്തൊണ്ടിരുന്നത് ബോട്ടിലാർട്ട് മ് ആദി ഞാൻ തൊ - തുടങ്ങിത് എന്റെ കയ്യില് കളേഴ്സ് ഒന്നുല്ല ഞാൻ ഉജാല മറ്റേ മണൽ ഉണ്ടല്ലോ മണൽ നാത്ത് മിക്സ് ചെയ്തിട്ടാണ് ബോട്ടിൽ വെച്ച് ചെയ്തത് പിന്നാണ് ഞാൻ പെയിന്റും കാര്യ- അങ്ങനെ ഞാൻ ആദ്യം ഒരുവട്ടം പെയിന്റ് ഒണ്ടാക്കി നോക്കി വീട്ടിൽ തന്നെ- മറ്റേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഫെവികോളും അങ്ങനെ എന്തോ യൂട്യൂബിൽ നോക്കിയാ ഉണ്ടാക്കിയത് പക്ഷെ അതോ - എന്നാ നമ്മക്ക് അങ്ങോട്ട് പറ്റത്തില്ല ചെയ്യാൻ- പിന്നെ ഞാൻ പോയി പെയിന്റ് ആ പറഞ്ഞോ
ഞാനും ഇതേപോലെ ആദ്യം ഒരു- സമയത്താണെങ്കിൽ ബോട്ടിലാർട്ട് ഒന്ന് ഫേമസ് ആയിട്ട് യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ ബോട്ടിലാർട്ട് കാണുമല്ലോ അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു- പേരടത്തിന്റ നറച്ചു അതേപോലെ കുപ്പികൾ കിട്ടും അങ്ങനെ ഞാ - എന്റെ അനിയനും കൂടെ ഒരു ചാക്ക് ഒരു ചാക്ക് കുപ്പി കറക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ചാക്ക് കുപ്പി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിക്കൂടെ- ലക്ഷപ്രഭു ആവാൻന്നൊക്കെ പറഞ്ഞു- ട്ട് കുപ്പി അവിടെ കൊണ്ടോച്ച് കൊറച്ചൊക്കെ കുറച്ചൊക്കെ സീരിയസ്ലി കഴുകിയെടു ത്ത് എന്നിട്ട് ബോട്ടിലാ ആർട്ട് ചെയ്ത വെച്ചാ വീട്ടിൽ അടിച്ച് വെച്ചിരുന്ന പെയിന്റ് ബാക്കി ബാക്കി ഉണ്ടായിരുന്ന ആ പെയിന്റ് എടുത്തിട്ട് ഇതേപോലെ അതിനത്ത് അങ്ങനെ പെയിന്റ് അടിച്ച് ഫസ്റ്റ് കോട്ടിങ്ങ് സെക്കൻഡ് കോട്ടിങ്ങ് ഒക്കെ ചെയ്ത് പിന്നെ ഈ ക്ലേ വെച്ചുള്ള പ പരിപാടികൾക്ക് ക്ലെയ് ഇല്ല അങ്ങനെ പിന്നെ ഉമ്മ ചപ്പാത്തിക്കെ കുയക്കാൻ വേണ്ടി വെ രിക്കുന്ന മാവൊക്കെ എടുത്തൊണ്ട് വെച്ചിട്ട് അത് ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്.
ഉമ് സംഭവം നമ്മുക്കൊരുതല്ലേ ഇ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാനൊരു ഇഷ്ടാണല്ലോ കാണ കാരണം അവരുടെ ആ വീഡിയോസിൽ അവരുടെ ഫൈനൽ റിസൾട്ട് നല്ലാ അത് കാണുമ്പോ നമ്മുക്കും ചെയ്യാൻ തോന്നുവല്ലോ കാരണം നമ്മളും നമ്മക്കും എല്ലാവറിടുബോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കും എല്ലാവരോടും പറയാല്ലോ നമ്മള് ചെയ്തെയാണെന്ന് പക്ഷെ ഇവിടെ ഞാൻ ഇത് ചെയ്തു വെ- - ച്ചിട്ടുണ്ടെ ഇപ്പാഴും ഇപ്പ ഞാൻ എന്റെ കസിന്റെ ഒക്കെ മാരേജ് കഴിഞ്ഞെന്ന് അപ്പൊ അവര് ഹസ് ബന്റ് ഒക്കെ ആയിട്ട് വരുമ്പോ എന്നോട് ചോദിച്ചായിരുന്നു അവരൊക്ക ഇത് ചെയ്തെ ആരാന്ന് അത് കേൾക്കുമ്പോ എനിക്ക് വീണ്ടും ചെയ്താലോ ചെയ്താലോ എന്നുള്ള ഇതുണ്ട് ആഹ് എല്ലാരും ചോദി നല്ലോന്ന് ഇപ്പൊ എന്താ ചെയ്യ് എല്ലാരും - എന്തെ ഇപ്പാ ചെയ്യാത്തെ ഇപ്പ ചെയ്യാത്തന്ന് അപ്പം എന്താേരം എനിക്ക് തോന്നും ചെയ്യാം പക്ഷെ സമയമില്ല സമയില്ല അതിന് വേണ്ടി നമ്മൾ ഇരിക്കണം നമ്മള് ടൈം കണ്ടെ- അതിന് വണ്ടി ഇരുന്നേ പറ്റത്തുള്ളൂ എങ്കിലേ അതിനരു റിസൾട്ട് കിട്ടത്തൊള്ളൂ പിന്നെ സ്കൂളിലൊക്കെ- പിള്ളേർക്ക് എക്സിബിഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുപ്പിയാള്
ഓ കൊടുത്തിട്ടുണ്ട് എന്റെ ഒരു കൂട്ടുകാരി ഇതേപോലെ അതായത് ഇങ്ങനെ ബോട്ടി - ലെ ആർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ദിവസം ടീച്ചറ് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആർട്ട് ചെയ്യുന്ന പിള്ളേരെല്ലാം കൊണ്ട് വന്നിട്ട് ആ ടീച്ചർ അത് വിലക്ക് മേടിച്ചിട്ട് അതായത് കുറച്ച് പൈസ കൊടുത്തിട്ട്- മേല വിലയ്ക്ക് മേടിച്ചു എന്നിട്ട് അത് സമ്മനം പോലെ എന്തോ ഒരു പരിപാടിക്ക് പിള്ളേർക്ക് തന്നെ ഇങ്ങനെ തിരിച്ചുകൊടു-
കൊടുത്ത് ആ അതൊക്കെ അതൊക്കെ ചെയ്യുന്നർക്ക്അന്നൊരു സന്തോഷല്ലേ ഒരു പ്രൗഡല്ലേ
അതെ പ്രോത്സാഹനം
ആ അത് നമ്മൾ ചെയ്തയാണല്ലോ എന്നുള്ള ഇത് ഇവിടെ കൊറേക്കെ ഈ - ഭിത്തിലേക്കെ വെച്ചേക്കുന്ന ഉമ്മ എടുത്ത് കാളാഞ്ഞ്ന്ന് ബോട്ടിലാർട്ടൊക്കെ ഉള്ളൂ വെച്ചേക്കുന്നത് മറ്റേ ഫിത്തിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ആഹ് എന്തുവാ അതക്ക മറ്റേ പൊടി എര ഉമ്മഎടുത്ത് കളഞ്ഞ് ശെ ബോട്ടിലാർട്ടൊക്കെ അത് ഞാൻ പോളിഷയ്ത് വെച്ചെആണ് ബോട്ടിൽ ആാർട്ടില്ലതൊക്കെ ശെ അതൊന്നു അങ്ങനെ റിയാൽ നമുക്ക് തൊടച്ചെടുക്കാം.
കോവി ടൈമിൽ ഇതായിരുന്നല്ലേ എല്ലാരും ഒരു സമയത്ത് ഇങ്ങനെ ഇതേപോലെ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോ നമുക്കങ്ങനെ കൈയ്യിങ്ങനെ തരി ച്ചിരിക്കും ഇതെല്ലാം കുടെ ചെയ്യാൻ വേണ്ടിയിട്ട്.
കാരണം അങ്ങനൊരു നമുക്ക് ഒന്നിച്ച് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അകത്ത് തന്നെ ഇരിക്കാൻ പറ്റത്തുള്ളൂ നമ്മടെ ത്രനേരന്ന് വ ച്ചങ്ങനെ ഫോണുന്നോക്കിയിരിക്കാ നമുക്കന്നേരം എന്തെങ്കിലൊക്കെ ആക്ടിവിറ്റീസ് നമ്മള് ചെയ്യുവ പിന്നെ ആ ടൈമിലല്ലേ കൂടുതൽ എല്ലാവരും ന്നിട്ട് ചെടികളൊക്കെ നടാനൊക്കെ തുടങ്ങിയിട്ട് ല്ലാരുന്നോ മറ്റേ കൊറേ മാ ചെ ടികൾ കൃഷികൾ അതൊക്കെ ആഠ
അങ്ങനെ ഉണ്ടായിരുന്നു ശരി ആ സമയത്ത് നമ്മള് പിന്നെ എന്തെല്ലാ സാധനങ്ങള പുതുതായിട്ട് കണ്ടുപിടിച്ചു
ആ ആ ഇയ്യോ ഉഹ് അതൊക്കെ കുക്കിങ് ചെടി നടന്നത്ങ്ങനെ പ്ലാസ്റ്റിക്ക് അങ്ങൻത്തെ കുറേ പ്രോഗ്ര ണം നമ്മൾ നമ്മളെത്രേന്ന് വെച്ച് നമ്മള് ഹേ ഫോണും കണ്ട് ടി ടി വി കണ്ടിരിക്കുന്നത് അതിലൊരു ലിമിറ്റില്ലായിരുന്നോ.
സത്യം ഇത് കുറേ നാളെഴിഞ്ഞ് ഇനി അടുത്തൊരു ജനറേഷനൊക്കെ വരുമ്പോ അവര് വിശ്വസിക്ക യ്യോ നമ്മൾ ഇതേപോലെ വീട്ടിലിരുന്നിട്ടുണ്ടോന്നിട്ട് എ ആഹ്
എന്ത കൊറെ നാൾ നമ്മള് പറഞ്ഞാല് അവര് വിശ്വസിക്ക അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല അങ്ങനെന്നമ്മള് കള്ളം പറയും. എന്നൊക്കെയല്ലേ അവര് വിചാരിക്കൂ ഉം
കുറേ ആർട്ടിസ്റ്റുകളുണ്ടായി ഇതേപോലെ പ്പോ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആായാലും ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരായാലൊക്കെ
അതാ ഈ ആ പുതുതായി പ്പൊ അവര് ഈ യൂട്യൂബേയ്‌സ് യൂട്യൂബൈത് തുടങ്ങിയത് തന്നെ ഐൽ കോവിടൈമിലാണല്ലോ കൊറേ പേര് തുടങ്ങിയത് ഉം അങ്ങനാണ്. ചെയ്യാനില്ലാഞ്ഞിട്ട് ഒ എന്നാ നമ്മളും ഇങ്ങനെ വീട്ടി ഇരുന്നിട്ട് എ ഏഹ് ക്രാഫ്റ്റും കാര്യങ്ങളും പിന്നെ കൊറേ നമ്മൾ ഞാൻ ക്രാഫ്റ്റുകളും പലരും പലെ ഇതിലോട്ടൊക്കെ എറങ്ങിയായിരുന്നല്ലോ കാരണം ജോലിക്കൊന്നും ആ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സ്കൂളില് പിന്നെ ഓൺലൈൻ ക്ലാസൊക്കെ നമുക്ക് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഓൺലൈ ക്ലാസെടു
വന്നത് ഉം അത് ശരിയാ ഓൺലൈനൊക്ക് ആ പറഞ്ഞേ
അല്ല ഓൺലൈൻ ക്ലാസ്സ് നമുക്ക് കോവിഡ് തുടങ്ങിയ ടൈമിൽ ഇല്ലായിരുന്നല്ലോ പിന്നെ എല്ലാ ഒന്ന് ഓക്കെ ആയില്ലോ ഡോണൊക്കെ കുറേ കഴിഞ്ഞിട്ടല്ലേ ലോക്ക്ഡോൺ തുടങ്ങി കുറേ കഴിഞ്ഞിട്ടല്ലേ നമക്ക് ഓൺലൈ ക്ലാസ് സ്റ്റാർട്ട് ചെയതത്.
അതെ പക്ഷെ ശരിക്കും പറഞ്ഞാ അന്നും ഞാൻ വിച് വിചാരിച്ചതേ ഇല്ല ത് വീണ്ടു ഇത്ങ്ങനെ പഴയതുപോലെ ആവൂന്ന് എന്റെ മൻസ്സില് നമ്മള് ഏറ്റവു നല്ലൊരു കാലഘട്ടത്തില് നിൽക്കുന്ന സമയത്തിങ്ങനെ കോവിഡ് വരുന്ന ഞാൻ ആ സമയത്ത് ചെടി നടല കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്.
ആ അ ആ മറ്റേ പത്തുമണി പല പല കളേഴ്സക്കെ ആ ടൈമില് മറ്റേ വീട്ടിലൊക്കെ ഹാങ്ങൊക്കെ ചെയ്തിടോല്ലോ.
അയ്യോ അതെ സത്യ അന്നെന്തോരം പത്ത് മണിയുടാര്യം പറഞ്ഞപ്പോഴാ ശരിക്കു ക്കും പത്തുമണി എന്തൊക്കെ തരം കളറുണ്ടായിരുന്നു അടുക്കു ഒ റ്റ ന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നെന്റെ മെയിൻ ഹോബി.
ആ നമ്മള് കൂടുതലും അതിനോ അതിലോ ടൈപ്പിനമ്മള് ശ് ഇപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അന്നന്ന് അന്നത്തെ ഈ ചെടി നടന്നന്നും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ.